ഹലോ
എന്താ വർത്താനം
നല്ല വർത്താനം അവിടുത്തെ വർത്താനം ചായകടി ഉണ്ടാക്കണേ ഉള്ളു
ഏഹ് അത് എന്ത് വൈകിയത് കുട്ടികൾക്ക് പോ പോകണ്ടേ
കുട്ടികള് പോയി ഒരാള് പോയി ഒരാള് പോയി വന്നു
ആഹ് ആഹ്
അതിന് ചായ കടി ഇതൊന്നും തിന്നൂല ചിലപ്പോ രണ്ടു ദിവസം ഇത് കുടിച്ചല്ലേ ഓറഞ് ചൂട് വെള്ളം കുടിച്ചു
ആ ആഹ് പിന്നെ വന്നിട്ട് ആഹാരം തിന്ന അല്ലേ സ്കൂൾക്ക് പോകുമ്പോ
അപ്പൊ പിന്നെ ഞാൻ കുറച്ചൊന്ന്
ങ്ങൾക്ക് ഹോർലിക്സ് എന്തേലും ഉണ്ടെങ്കിൽ അതൊരു രസം
അങ്ങനെ പ്രോട്ടീൻ പൗഡർ ഒക്കെ ഇണ്ട് അത് ഒന്നു അതിന് പറ്റൂല
ആഹ്
ശർദിച്ചാ വര്യാണന്ന് ആഹ് അപ്പം വെള്ളം കുടിച്ചു
ഉം
അദ്യം കുടിച്ചാരുന്നു ഇപ്പള അങ്ങനെ കുടിക്കാതെ ആയത്
ഏഹ് ആദ്യൊക്കെ കുടിച്ചിട്ടുണ്ടാവും ഇപ്പൊ ഇങ്ങനെ കുടിച്ച് വെറുത്തിട്ടാകും
പറ്റൂല അപ്പൊ നിങ്ങളെ ചായ കടിയൊക്കെ ആയോ ആഹ് ചായയും കടിയും കഴിഞ്ഞിട്ടുള്ള കിടത്താണ് ഇത്
ചായയും കടിയും ചോറും ആയി
ഏഹ് ആ മൂക്ക് പോകാൻ
ആഹ് പോകാൻ വേണ്ടിട്ട് ചോറ് ആക്കി പിന്നെ ഉർളൻകേങ് പൊര് ച്ചൂ സമ്മന്തിണ്ടാക്കി പിന്നെപ്പന്താ അപ്പം ചുട്ടു ചട്ടിണി ണ്ടാക്കി
ക്ക്‌ രണ്ടൂട്ടർക്കും ഒരു ഇച്ചും അപ്പോം ചട്ടിനിയ കുറേ ദിവസായി അപ്പോം ചട്ടിനിം ണ്ടാക്കിട്ട്
വാണ്ടോൽക്ക് വെണ്ടക്ക കറിണ്ട് തൾപ്പിച്ചെച്ച്ട്ട് പത്ത്
ഇച്ച്ഷ്ട അപ്പോം ചട്ടിനിം ഒര് ടേസ്റ്റല്ലേ ഇച്ചിഷ്ടാണ് ആ ഞാൻ കൊറേ ആയി
അയിക്കൂടെയ് കൂട്ടിയെച്ച കൂട്ടിയച്ചപ്പല്ലേ അത് ച്ചല്ലഷ്ട
ആഹ് അമ്മളെ ദോശക്ക് അയ്ലാറെ രസ ഉഴ്ന്നിട്ട ദോശീക്ക് ഉം ഇ ഇഞ്ചതും കലക്കി പാർന്നെന്നേണ്
ഏ ആള്ളാ പച്ചയ്രിയൊക്കെ കഴിഞ്ഞ്ക്കുണു ഇഞ്ഞി റേഷൻകടീന്ന് കൊടുന്ന്ട്ട് വാണം അല്ലേ പിന്നെ പുറ ത്ത്ന്ന് വാങ്ങണം
ആ ങ്ങള് പുറത്തുന്ന് വാങ്ങലെയ്ക്കാരംലേ
ആഹ് അനക്ക് റേഷൻ കടീന്ന്
ഉം ഞാൻ റേഷംപീടീന്ന് കൊണ്ടരും പിന്നെ കുടീന്ന് മ്മാക്ക് ഇപ്പിമ്മീ റ്റക്കൊള്ളു പ്പ ഇമ്മ ബാക്കിയില്ലോക്കെങ്ങട്ട് തരും അങ്ങനെ അരി അങ്ങനെ വാങ്ങല ല്ല മറ്റേ അരി വാങ്ങും മാവേലീന്ന് വാങ്ങും നല്ല അരിട്ടോലൊ മാവേലി
ഏജുമാവേലീന്നാങ്ങല്?
ഏ മാവലീല് നല്ല ജയ അരിക്കൊക്കെ ആകെ എത്ര മുപ്പത്തിരണ്ടൊ മുപ്പത്തിമൂന്നൊക്കൊള്ളു എന്തോ അഞ്ചിലോം ട്ടും ആ ഒര് കാർഡ്മ്മെ അങ്ങനെ രണ്ട്‌ കാർഡ് കൊണ്ടോയാ പത്ത് ഏ കിട്ടൂലേ
അയ് ശെരി അപ്പൊ അനക്ക് കൊർച്ചീസ്ത്തിനണ് പോവോല്ലോ
ച്ച് ആ ച്ച് തോനരി മാണ്ടല്ലോ ഒരു മാസത്തിനഞ്ചോ ഒരു പത്തിലോന്റെ ഉള്ളിലൊക്കാവുള്ളൂ
ആകുള്ളൂല്ലേ ആ നല്ലരിയാവുമ്പോ പിന്നെ അത് ന്ത
നല്ല ഭാരിണ്ടാവും ആ കൊർച്ചു തി ന്നാനും മതി വെച്ചാലും നല്ല ഭാരിണ്ടാവും ക്കും ആ റേസംപീടീത്തെ അരി അയ്‌നും വാണ്ടി എത്ര ഉള്ളതന്നെ ണ്ടാവുള്ളൂ ഉം ഞാനി പച്ചയ്രിം ചാക്കയ്രിം കൂട്ടി പൊടിപ്പിച്ചല്ണ്ട് ഈ റേസംപീടീത്തെ ചെലതൊന്നും ഒന്നിനും പറ്റാത്തയ്രെയ്ക്കാരം അല്ലാ ഞമ്മള് പത്തിരിക്ക് ഞമ്മള് സാധാ പച്ചരി ഉണക്കി പൊടിപ്പിക്കും ച്ചൂലെ അതേമാരി അയ്ക്ക് രണ്ടും കൂട്ടീക്കാണ്ടങ്ങട്ട് കെ പച്ചരിയ്രിം ചാക്കായ്രിം ഒരേ മായ്രിട്ടണ് കെക്കും എല്ലതും ക്കെന്താ ഉസാറ് നൂൽപുട്ടും പത്തിരിം പുട്ടും എല്ലാ കുന്തോണ്ടാക്കും പിന്നേ
ആ
ഒത്തിനും പച്ചില അരി ണ്ടാകും വെക്കാൻ പറ്റാത്തൊരരി ഒര് ബൗസ്സില്ലാത്തരി അങ്ങനെ ഞാന് പൗതിം പൗതിം ചെൽപ്പോ ആ അഞ്ചിലോ പച്ചയ്രിയാണെങ്കി മൂന്നിലോ ചാക്കയ്രിട്ക്കും
ആ ആ അപ്പ
പണ്ടൊക്കെ ഞ്ചേമ്മക്കെ പറയ്ണ്ടായ്നി പണ്ടൊക്കെ അങ്ങനേണ് അത്ര എന്താ പൊടിച്ചീനി ചാക്കയ്രി പൊടിച്ച്കാണ്ടാ ഞാനിന്ന് പത്തിരി ണ്ടാക്കി ഞ്ചേ വല്ലിമ്മെക്കെ പറയ്ണെ ഞാൻ കേട്ട്ക് പക്ഷെ ഞാൻ പാ ചാക്കയ്രിയോണ്ടൊന്നല്ലട്ടോ ഞാൻ രണ്ടും കൂടി മിക്സ് ആ ആക്കിക്കാണ്ടാചെയ്യല് പത്തിരിക്കെ എന്തോ ഒരു രസാന്നോ നല്ലമ്മയം കൊയ അതേമാരിയ്ക്ക നൂൽപുട്ടും ആ നല്ല നൂൽപ്പു നൂപട്ടും വ ശരിയൊക്കെ ഞാൻ അതു കൊണ്ടാ ണ് ചുടല്
അ ആ എന്ന ഞാൻ ചെയ്തോക്കണം
കുഞ്ഞാമ പറഞ്ഞേനെയ്നി പക്ഷേ കുഞ്ഞാമ ഉം ഉം ക്കൊനുന്നൂല്യ നമ്മള് സാധാ പച്ചേരി കൊണ്ട് എങ്ങനെ ആ പച്ചേരി എടുക്കുമ്പോ അയിക്ക് രൺ മൂന്നാല്ല് മൂന്നായോ അ മൂന്നടങ്ങായൊക്കെ ചാക്കേരിയകൂട്ടി മിക്സ് ആക്കിയിട്ട് കൈക്കി ഒണക്കിപൊടിച്ച്
ആ നാല് നായ്യ്ള്ളൂ
അ അ ഒരു അഞ്ചു നായി പച്ചേരി ഉണ്ടെങ്കില്ലു ഒരു മൂന്ന് നായി ഒക്കെ എന്താ ചാക്കരിടുക്കും
അ ആ അങ്ങനെ അപ്പൊച്ചങ്ങനെ ഇജ് മില്ലി കൊണ്ട പൊടിച്ചല്ലേ അതോ പെരയാള് പൊടിച്ചേണ്ടോ അവിടെ ആരെലും
മില്ലില് കൊണ്ടോയ്യി പൊടിപ്പിച്ചോടോരും ന്റെമാപ്പള.
അപ്പൊ പൊടിച്ച്ഭം തോനെ പൊടിച്ചൂല്ലേ എന്ന അഞ്ച് കിലോനൊക്കെ പൊടിച്ചൂല്ലേ
അഞ്ചും പത്തും പതിനൻഞ്ചോക്കെ ക്കെ ഒ പൊടിച്ചു ഞാൻ പക്ഷെ പത്ത് കിലോ എല്ലാരരും ഞാൻ ആക്കലില്ല എ യോ എട്ടോ അല്ലെങ്കിൽ പത്തോ അയില്ലേറോന്നും ആവില്ല ഞാന് ഞങ്ങൾക്ക് അതിന ഉണ്ടാവും രണ്ട് മൂന്നു മാസത്തിനു മാസത്തിന്
ഏ അപ്പം കേടവരൊന്നുംല്ലത്
ഉം അരിപ്പൊടി നല്ലോണം ഉണക്കി പൊടിപ്പിച്ചാ കേടരൂല്ലലോ
ആ
ഒഴിരു ഞാൻ പ്രസയിച്ചു കെടന്ന്ന്റെ മാപ്പള ഉണക്കി പൊടിപ്പിച്ചിട്ട് കേടീനീന് മുപ്പര് ചൊ ക്കതെ അന്ന് വെറുതെ ആ ആ ഇപ്പ പറ്റൂല ആ ഞാനും മായക്കാലയപ്പോത്തിന് ഒണക്കി വെച്ചേക്കേനി
ആ അപ്പൊ അൻക്ക് പിന്നെ ആ അഹ് സെരി
മക്കളൊന്നും നീച്ട്ടുണ്ടാവുലല്ലേ
ഇല്ലേ നീച്ചിട്ടില്ല ഓലൊക്കെ നീച്ച ടൈമാവും
ഇന്നല്ലെ പോയോലൊക്കെപ്പയാവന്നെ പോയോലൊക്കെ എപ്പളാ വന്നഹ് ചോയ്ച്ചാ
ഓലൊക്കെ രാ പന്ത്രണ്ട് ഒരുമണിന്റെ ഉള്ളിലാ രണ്ടാളുംവന്ന്
ആ
വല്ല്യ വന്ന് ആദ്യം പിന്നെ അയ്ന്റെ പിന്നാല്ലേ ചെറിയവം വന്നു
ആ
ഞങ്ങനെ
പിന്നെ
ഹോൽക്കൊക്കെ രസാനത് ഞമ്മള് പൊയി കുടി കുത്തിര്ക്കണ മജ് ഇപ്പൊ എന്നുപോയതാ ടൂറ് ആന്ക്പ്പൊ അന്റെ കുടിന്ന്ന്നാള് ഒരു പോക്കോഴി
ഞാന് ഞങ്ങളെ അങ്ങനെ എടക് പോകും ആങ്ങള വന്നാ പിന്നെ അഹ്ന്നെ പണി
ആ അഹ്ന്നെ വേറെ
ഓനിങ്ങെപ്പം ആ ഓനിങ്ങനെ യൂട്യൂബ് ചാനല് ആയതോണ്ടേ പ്രൊമോഷൻ വർക്കൊക്കെ കി ട്ടും ഫ്രീയായിട്ടന്നെ റിസോർട്ട് അങ്ങനെ
എന്താടി ഒളർത്താനം
ഓക്ക് രണ്ടാത്യണ് ഡേറ്റ് ഓഗസ്റ്റ് ആ
ഉം ഉം
ഞ്പ്പ കഴിഞ്ട്ടണം ഓക്ക് ല്ലേ ഹും
ഉം ജമഹതാണ്
ആ അതന്നെ ഉമ്മാര്ക്കന്നെ വെജാറ്ണ്ടാകാ
അൻസദ്യണോ അൻസദ്യക്കാണോ ആദ്യം കുട്ടി അൻ ഇച്ചല്ലേ ഓക്കൻസ ഓളെ അൻസത്തിയാണ് ആദ്യം പ്രസവിച്ചത് ആദ്യത്തെ
ആ ആ പി ആ ആ ഇമ്മാക്കല്ലാ പണിയ്ക്കാരം ഇഞ് ഇതും പാടെ ആയാ
ആ സരി ആണാണല്ലേ ആ
ഉം ഓളം എന്താ പേര് തിരുബ്ണ്ണീനൊക്കെ ഓല കുടിക്കാര് കൊടുക്കും ഓളെ അൻസ ക്ഷെ തൊടക്കലും അടിച്ച് വാരലൊക്കെ ണ്ടോ അയ്നൊക്കെ ഓളെ ഇമ്മോകോട്ക്കല് ഓണ്
അ ആ
അല്ലെങ്കിപ്പത്താ എന്താ ആർക്കും പണില്ലാ മൂന്ന് പെൺകുട്ടിയാള്ണ്ട് ഓല് ഇബക്ക്ങ്ങനെ ഇബള് അനങ്ങാതെ കുത്തർക്കും ഞാൻ പർഞ്ഞ് ഇത്രേയും കാലോളം അനങ്ങി ഇനിങ്കിലും പണി എടുത്തൂടെ അറിം ഞാൻ ഇണ്ടായന്ന് മുതലേ ന്റെ ഇമ്മ തൊഗ്ഗി തൊഗ്ഗി തൊഗ്ഗി കൊണ്ട് നടന്ന് ആ ടെൻഷനായിങ്ങനെ നടക്കും അഹ് യവ്ട്ക്ക്‌ എത്തുവോ ഇഞ് ഒന്നു ഒന്നുംടുക്കൂലാ ഒരു പണീം ക്കൂലാ ഇണ്ടായ അന്ന് മൊതല് അതങ്ങനെണ് പിന്നെ ഇങ്ങനെ വൈകിക്കാണ്ട് ഇണ്ടായതും ആ കഴിഞ്ഞൊടി കിട്ടിയ
ആന്നെ
അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് പേജും പൈസ നട
ഏ
ഓ
ഏതിലാണ് ഓൾക്ക് പിന്നെ
നിംസില്
ചെറിയ എന്താ ഹോസ്പിറ്റലില് നടക്കൂലാല്ലേ ചാനല് യൂട്യൂബ് ചാനല് ചാനലൊക്കെ അവിടെ പോയിക്കുമ്പോ അന്നെ കാണച്ചേറെ കുട്ടിനെ വാങ്ങണ രംഗം അതൊക്ക
അതൊക്കെ വരൂ അത് വരും അയ്യാറ് മുപ്പര് കാര്യായിട്ട് കൊഴപ്പം
അയിനേക്കാരാ തന്നെ റീച്ച് ഇണ്ടാക്ക വരുന്നിണ്ടാള്
ആ ഓന് ഒമ്പതീത്തെ സ്കാനിങ്ങിന്റെ റിസൾട്ട് അറിഞ്ഞാ വരും
ആ ശരി ഓന് ഓളപ്പം നിക്കാക്കാറല്ലേ പ്രസവത്തില്
ആ അങ്ങനെയാ കാരം അവിടെങ്ങനെത്തെ സിസ്റ്റം ഇണ്ട്
എങ്ങനെല്ലേ ആണുങ്ങളെ കുടിക്കുന്ന പെണ്ണുങ്ങള്
പണ്ടൊക്കെ ഇപ്പൊക്കെ അങ്ങനെയാണതോ ആ
അങ്ങനെയത് ഞാനൊക്കെ
എങ്ങനേ
കുട്ടീനെ പ്രസവിച്ചിട്ട് രണ്ട് ആഴ്ചായിട്ടുള്ളൂ കുട്ടിക്ക് രണ്ടു വയസ്സാവും ആപ്പാർ വരുമ്പോ
ആ ശരിയാണ് ഇങ്ങതും പിന്നെ ഗൾഫിലായതോണ്ട് കുട്ടികള് കൊ
ഇപ്പൊ പിന്നെ ചടപ്പ് തുടങ്ങുമ്പോ തന്ന് ആണുങ്ങള് വേണ്ടിവറന ഇതൊന്നും അന്നില്ലാ
രണ്ടേ രണ്ട് കഴിഞ്ഞിട്ടാ വരല്ല് ഓല്
ആ രണ്ടൊല്ലം കഴിഞ്ഞിട്ടാ വര അന്നൊക്കെ ഫസ്റ്റ് പോയിന്നന്ന് ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുല്ല ഒരു കൊല്ലം ഒരു കൊല്ലത്തിൻ്റെ ഉള്ളില ആകുമ്പോ വരും എല്ലാരും അങ്ങനെ തന്നെല്ലേ ഹലോ
ഹലോ
ആഹഎന്താ മുണ്ടാത്ത്
മുണ്ട്ന്ണ്ട് കേക്കണില്ല
ആകേക്കണ്ട് പോയിട്ട് ഇപ്പ പോയിട്ട് ആറു മാസയി
ഏ ആകല്യാണ ആവുമ്പോതിൻ
ഒരു കൊല്ല ആകും ഉം ആ ഒരു കൊല്ലം ആ ആയി കിട്ടും
ഉം ആറു മാസം നിക്കുവോ
ഏ ഒരു രണ്ടോ മൂന്നോ മാസം നിന്നൂച്ചാ നി
ഏ അത്ര അപ്പൊ അങ്ങനെ പോരുമ്പോ വണ്ടി എന്താ കാട്ടാ
വണ്ടി ആടെ ആ ആരെ അടെ നിർ തിടിക്കാറിയാം പിന്നെ ചെന്നിട്ടോളൂട്ക്ക ആ നിർത്തിരുന്നേന് ഇവിടെ പൈസ കൊടുക്കണം ഉം ആ അവിടെ അ അറബിയുടെ പേരിലല്ലേ വണ്ടി
ആഅപ്പൊ വന്നാലും ചിലവന്നേ
ആ അറബിക്ക് മാസം എഴുപത്ത അയ്യായിരം എമ്പതിനായിരം ഒക്കെബിടുത്തെണ്ട്
ല്ലാ ച് വെ
പിന്നെ അ പിന്നെ വാക്കി കിട്ടിട്ട് വാണ്ടേ നല്ല അത്യാവശ്യം കിട്ടൊക്കെ ചജും വാടകയൊക്കെ പക്ഷെ ഇങ്ങനെയൊക്കെ പോകും ചിലവുകളെ
ആ
അതാണ് സംഭവം
ഉം
പിന്നെപ്പോ ക ഓട്ടം എല്ലാർത്തക്കും കിട്ടും ചിലപ്പോ കിട്ടായിണ്ടാവൂ റൂമിൽ ചെലപ്പോ കിട്ടുമ്പോ പിന്നക്ക് പിന്നാല കിട്ടും കിട്ടയാക്കെ നമക്ക് എടു ആ ആയിക്കോട്ടെ ശരിട്ടോ ആ